ഹലോ
ആ അ ആ
ആ പറഞ്ഞോ
നോമ്പർക്കനത്തഞ്ഞ് ണ്ടാക്ക്ണേ നോമ്പ് തുറക്കാന എന്താ ഉണ്ടാക്കുന്നത്
കഞ്ഞിക്ക് അങ്ങോട്ട് വെച്ചേക്കുന്ന്
കഞ്ഞി ഉണ്ടാക്കണം മച്ചിമ്മാക്ക് കഞ്ഞിയാണ് വേണ്ടത് നോമ്പൂറിക്കാൻ
ആ ആ
നോമ്പുറിക്കാൻ ഉമ്മച്ചിയുമാക്ക് കഞ്ഞിയോട താല്പര്യം
ആ നിങ്ങളോ
പിന്ന ബീഫ് അരിഞ്ഞ ന്ന് മാപ്പാം
പിന്നെ വേറെ അറിയത്തില്ല എന്തുവാണെന്ന് ചോദിച്ചാ ഞാൻ പുറത്തോട്ട് ഇറങ്ങില്ല റൂമിന്റെകത്ത് തന്നെ ഇരിക്കും വാ
ആഹ പണി തുടങ്ങാനായല്ലോ
ഉം ആറ് ആറ മുുക്കാലിനല്ലേ വാങ്ക് ഇപ്പഴേ ചെയ്താലും അത്
പക്ഷെ നേരെ വാഞ്ഞു പോവും
ഉം നാലുണി നാലരക്ക ആവുമ്പോ ഇറങ്ങിയ അപ്പൊ നമ്മൾ ഇറങ്ങിയ കൊറച്ചര് ഇത ആസമത്ത് ഇറങ്ങുമങ്കില്ലേ നമ്മക്ക്
ഫയ
കേട്ടില്ല എന്രു പറണത്
ഏ പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ വേറെ
വേറെൊക്കെ നല്ലേ
ആഹ ഉ
പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ
ഓ ഇവിടെ എന്തേിലും മഴ കാരണം അങ്ങോട്ടും പോവാനും പറ്റുന്നില്ല പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ അപ്പ വെളിയിലോട്ടുങ് പോയി നോക്കിട്ടാ വന്നത് അപ്പുറത്തോട്ട കയറിപ്പോവാന്നും പറഞ്ഞു മഴ പോകാൻ പറ്റുന്നില്ല
പിന്നെ എന്തൊക്കെയുണ്ട്
പിന്ന
ഉ
ഇനിയിപ്പം ജോലിക്ക് ഇറങ്ങണ അല്ലേ
ആ ജോലിക്കാരാണ്
ആഹ മണി മൂന്നാണ്ടൊക്കെ കഴിഞ്ഞില്ലേ ജോലിക്ക് ഇറങ്ങ മൂന്നേ ഉ
നാളെ എന്താ പ്ലാന് എവിടേക്കും പോകുന്നുണ്ടോ
നാളെ ഇനിയിപ്പം ഉം പ്രത്യേകിച്ച് ഇനിയിപ്പ ഈ കടടോട്ട് പോണ നാളാ വൈകട്ട്
ഉ
മഴ ചതി
ആഹ് കൃഷിയൊക്കെ ഉണ്ടോ അവിടെ
ഞങ്ങക്കുണ്ട് എന്റെ വീട്ടിലുണ്ട്
ഇണ്ടോ എന്തൊക്കെ കൃഷിയാ ള്ളേ?
ഏഹ്
എന്തൊക്കെ കൃഷിയാ ഒള്ളേ?
നമ്മളിവിടെ വാ വാഴയൊണ്ട് ചേന ചേമ്പ് കാച്ചില് മഞ്ഞള്
ഉം
ഉം
അത് ഉപ്പ കുഴിച്ചിട്ടുണ്ടായിരിക്കും ല്ലേ? ഹലോ ഹലോ കേക്കുന്നില്ലേ എന്നാ ശെരി ഹലോ എന്നാ ശരീട്ടോ ഹലോ കേക്കുന്നില്ലേ